രാവിലെ എന്ത്‌ കഴിച്ചു? രാവിലെ ഞാൻ കഴിച്ച എന്താ പ്പുമ്മാവ് മാത്രം
ഇപ്പുമാവും, ചെറുപയറും. ഞങ്ങിന്ന് പുട്ട്ണ്ടാക്കാൻ വേണ്ടി പുട്ട്പൊടി എടുത്തത് റവപ്പൊടി ആയി
ഇവിടെ പുട്ടുണ്ടാക്കാനാ വിചാരിച്ചേ പക്ഷെ പൊൻകതിർ പൊ പൊടി തീർന്നപോയി അതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കി നൂലപ്പം
ആഹ ആഹ അതുകൊണ്ട് നൂലപ്പം ഈ ചെ റുപയറെത്ര സുഖം ഉണ്ടായില്ല
അതെ
അവടെ നൂല
പുട്ടും, ചെറുപയറും ആയിരുന്നു ഉദ്ദേശിച്ചെ പക്ഷെ പുട്ടുപൊടി കിട്ടീല ഓഓ
ഏഹ് രണ്ടണ്ണം കഴിച്ചു ഞാന അവന്റെ ഇറച്ചിക്കറി എടുത്തു
ആഹ് ഹഹ ഇന്നലത്ത
ഉം ഇീവിട ഞാൻ പറ്റുണ്ടാവില്ല പിന്നെ ഞൻ രണ്ട മൂന്ന ഇറച്ചി കറി എടുത്തിട്ട്
ഉ ആഹ
കോ വിശപ്പില്ലാത്തോണ്ടെന്നേ ഇ ആവട്ട ഞാൻവെച്ച് ഉണ്ടായില്ല എട്ട് മണി ആയപ്പോ തന്നെ സാധാരണ കഴിക്കാറില്ലല്ലോ അതുകൊണ്ട് മ് അതുകൊണ്ട് പിന്നെ
കറിവെച്ച് ഉച്ചക്കത്തെ താമിച്ചിട്ടളിമീന എടുത്ത് പുറത്ത വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട്
കരിമീനോ
ആഹ് ഒന്ന് വെട്ടി വെട്ടി വൃത്തിയാക്കണം ഞമ്മന് പിന്നെടുക്കണോ ഇന്നിപ്പ മഴയൊക്കെല്ലേ രാവിലെ എന്ന്ത് മഴായിരുന്നു പൊന്നോ അതുകൊണ്ടിപ്പൊ എറണാകുത്തക റോട്ട വെള്ളപ്പൊക്ക
നിങ്ങ പോയി വടിയണ്ടാക്കാക്കള്ളണ്ട
ഏഹ
അങ്ങെ പോയവിഴും വെള്ളോന്തഞ്ഞാ
ആ ഇവിടെ ഈ കലൂരത്തിയപ്പോഴേക്കും ഭയങ്കര വെള്ളംറഞ്ഞു ഉം ഉം ഉച്ചക്കത്തതെന്ന
ചച്ചക്കട്ടക്കട്ട മുരിങ്ങാക്കോലും ചക്കക്കുരു ഒക്കെ മേടിച്ചിട്ടുണ്ട്
മാങ്ങൻ ചാറക്കാണോ മാങ്ങാകിട്ടില്ലേ മാങ്ങ കിട്ടീല്ലന്ന് വച്ചാ
മാങ്ങണ്ട് മാങ്ങണ്ട്
അതെ
ചാറു വെക്കാം
ചെമീനൊലത്തിയ ഇവിടെ വീട്ടിലും ചെമ്മീനും അങ്ങനെ വ കിള്ളി മീനെ വെച്ചിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം ചക്ക കുരും ചെമിനിട്ട് വെച്ചാർന്ന്
ആഹ്
ഇന്നയിപ്പ ചീര കിട്ടണണെങ്കിൽ ചീരയും ചെമ്മീനും മെടിക്കാന്ന് പറയണ്ടായി എനിക്ക് വേണ്ടി
ആഹ് ചീര
ഉം ഞാൻ പ്രത്യേക വലിയ ചെമീനാ അതോണ്ടൊരു സുഖ പോയില്ല അമ്മച്ചി എന്നോട് കറിവെച്ചാൻ പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞ് വേണ്ട കറി വെച്ചാൽ സുഖം ഉണ്ടാവൂല്ല സുഖല്ല തിന്നും ഒരു ഇങ്ങനെ ഒന്നും പിടിക്കാത്ത പോലെ ഇരിക്ക പിന്നെ എനിക്ക് അന്ന് വെക്കാൻ വയ്യായിരുന്നു ഞാൻതന്നെ വെക്കണം അതോണ്ട് എനിക്ക് വയ്യായിരുന്ന്
ഡ്രൈ ആക്കി വെക്കു
ആഹ് അപ്പ എന്റെ അടുത്ത് ഇഷ്ടത്തിന് ചെയ്തോന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനക്ക് ഇനിയിപ്പോ വേണ്ട ചക്കക്കുരുവും ചെമീനും കറിവെച്ചായിരുന്നു
അങ്ങനെ ചെമ്മനല്ലെർത്തി പിന്നെ ഞണ്ട് ഉണ്ടായി പിന്നെ മുടി ആവുമ്പോഴേക്കും പിന്നെ ബാക്കി ആക്കിയ ഇവിടെ ഒരു കറി ഉണ്ടെങ്കിൽ അത് മതി
ആഹ
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്കും ബിരിയാണി ആ
ബിരിയാണിന്ന് പറഞ്ഞട്ട് മേടിച്ചുന്നില്ല എന്നിട്ട് അമ്മായിറ്റടുത്തു പറഞ്ഞ് കൊടുത്തു ഒരു കൊച്ചിനപ്പല്ല ഭയങ്കര ഭയങ്കര കൊതിയൻ അത് വേണം ഇത് വേണന്ന് പറയാണേക്ക
ഉ
ഇതാന്ന് പറഞ്ഞ ഞാൻ ഉണ്ടാക്കിതിന്നാ ഇണ്ടാക്കി വരുമ്പോ എന്റെ കൂതി യൊക്കെ പോവും ഞാൻ മടുക്കൂലേന്ന്
അ
അ അ എന്നാ ഇങ്ങാട് പോരെ ഞാനി ണ്ടാക്കി തരാ അവൻ ഞാൻ വരാട്ടാ ഞാൻ വരുമ്പോ കൊറച്ച് പണി ഉണ്ടാക്കി വക്കാന്ന് എറച്ചിച്ചോറും ഞാൻ വരുമ്പോ കൊറച്ച് ഇറച്ചിച്ചോറും ബിരിയാണിയും എല്ലാം ഉണ്ടാക്കിക്കാന്ന് പറഞ്ഞു
ആ ആ അതെല്ല ഇണ്ടാക്കിക്കോളു
ആ അപ്പൊരാൾ പറഞ് അപ്പുറത്ത് വല്മിചിടെടുത്ത് പറയാൻ
ആ ആ ആ
അപ്പമെച്ചി പറഞ് നമക്ക് ഉണ്ടാക്കാ ഉണ്ടാക്കുമ്പോഴേക്ക ഒരു വീട്ടിൽസങ്ങനെ വെച്ചിട്ടല ബിരിയാണി
ആ
അല്ല പിന്നെ എടിത്തിണ്ടാക്കിയൊക്കെ വരുമ്പോഴേക്കും ഇങ്ക് മടിയ എനിക്ക് മടപ്പ് വെരും
ആ വീട്ടിലാണെങ്കിൽ എനിട്ടുണ്ടാക്കി ഞാനായിട്ട് ഉണ്ടാക്കി വരുമ്പോഴേക്ക എനിക്ക് തിന്നാനൊരു ഉണ്ടാക്കിയുമ്പോ തന്നെ ടായെടായി ടയേഡായി കഴിയുമ്പോ തന്നെ ഒരു മടിയ തിന്നാനൊരു മൂട് പോകും
പോ കൊറച്ചഴിയുമ്പോ ഇങ്ങൾ എടുത്തിന്നണം മൂട് വരുമ്പോ
ആ ആ പിന്നെ കുറച്ച ഉണ്ടാക്കള്ള ആൾക്ക അമാമക്കെ ഉള്ളതത് കൊണ്ട് ചിലപ്പോ ഉണ്ടാക്കാരിക്ക ഇങ്ങനെ പറഞ്ഞേക്കൊണ്ട് അടുത്ത ദിവസം ആമാമഇണ്ട്
അപ്പൊ പോവന്നൂള്ളൂ
ആ അപ്പ ഇപ്പച്ചി ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചകൂടെ നിക്കാന്ന് പറഞ് ഉം അതല്ലെ വേണ്ടിയെ
ചാറു വെക്കും ചെമ്മീൻ ചാർ
ചാറ അടെ ചെമ്മ ചാറൊക്കെ ആണെങ്കിൽ അപ്പച്ചത് കൂട്ടാൻ പറ്റില്ലട ഞ അടുത്താഴ്ച അപ്പച്ചു കൂട്ടാൻ വരണ്ട് പതിനാലാംതിയതിയാണ് അപ്പചീടെ നോമമ്പോതിരണേ
ഞാന് അളക്കലെന് അങ്ങനെ അതാണ് ആ സൗണ്ട് വന്നത്
ഉം
ആ ഞാവിടെണ്ട് ആ കഴക്ക നപ്പ വെള്ളത്തിനടുത്ത് ട്രയറിലേക്ക്
അത് സെമിയാണ്
ഏ
സേമിയാണാ ഉ
ആ അതെ
ആ
ട്രായറിന് ടൈം എന്ത്‌ മഴആണ് തുണിയൊക്കെ എങ്ങനെയാ ഉണങ്ങാ
ആഹ അതോണവിട ഇത് അലക്കലക്കി കൂട്ടണതാ പക്ഷെ വിരിക്കാനും സ്ഥലല്ല അത്കൊണ്ട് അലക്കി എല്ലാം അവിടെ വെക്കും ബാക്കിയെല്ലാം മറ്റേ മേലയിലത്തെ നമ്മുടെ
ആഹ
എതാണ് ആവിയൊക്കെ പോവാൻ മേണ്ടിട്ട് ഒരു സാനം വെക്കല്ലോമ്മള് ഓ അതെ ആഹ് അതന്നെ ആ വകയില് പൊക്കത്തണ്ട് ആശയത്തില് അപ്പൊ അതേ കൂടി മഴ പെയ്യുമ്പോഴേക്കും വെള്ളം തെറച്ചു വീഴാണെയാ
പിന്നെ
അപ്പൊ ഒണങ്ങിയതുണി പിന്നയും നനയും അകൊണ്ട് ഇങ്ങനെ തണത്തിരിക്കയാണ് തുണിയൊക്കെ അതുകൊണ്ട് ആ അപ്പൊ പിന്നേ ആ കൊറെയൊക്കെ തണപ്പുള്ളതിന്നെ മാറ്റി വെച്ച മാറ്റി മാറ്റി വെക്കും ഇപ്പൊ ട്യൂഷന് ഉള്ളത്കൊണ്ട് അകത്തുള്ളത് ആഴിച്ച് കളഞ്ഞു ചേച്ചി ട്യൂഷൻ എടുക്കണോണ്ട് അകത്ത് ഇനിവ മുറ്റത്ത് കെട്ടേണ്ടി വരും
ഷീറ്റ് ഇടണല്ലോ
ആ ഷീറ്റുണ്ട് ആഹ മുറ്റത്തെ ഷീറ്റുണ്ട് അപ്പൊ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മഴ പെയ്തപ്പോഴ്ക്ക അങ്ങനെയാ ഇട്ടത്
ഭയങ്കര എന്നാലും വിരിക്കാന ഉണ്ടാവല്ലോ വിരിച്ചീടാല്ലോ
നീ ഇപ്പൊ ബിരിയാണി ഒക്കെ ഇണ്ടാക്കാറുണ്ടോ
ഞാനൊന്നും ഉണ്ടാകാറില്ല ഇവിടെ അങ്ങനെ അത്ര ആർക്കും അത്ര ഇഷ് ട്ടല്ല ഉം വെക്കണം അടുത്ത ദിവസം വെക്കണം ബിരിയാണി ബിരിയാണി മനസിൽ കേറിട്ടോണ്ട് അങ്ങനെ ഒരാള് ഞാൻ ഏ ആ ഇവിടെ ചിക്കന് ആഹ് ഇന്നലെ ചിക്കൻ ചില്ലി ചിക്കൻ മേടിച്ച് കൊടുത്തു ഏ റോഷൻ ചേച്ചിടാമ്മചിടെ ഇന്നലെ ചേച്ചിടാ അപ്പന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പൊ വീട്ടില് ഇതൊക്കെ ഫുഡ് വേണ്ടിട്ട് ചേച്ചിടെ അമ്മച്ചി ച്ചില്ലി ചിക്കനൊക്കെ മേടിച്ചാരുന്നു അപ്പൊ എറച്ചിക്കറി കുറച്ചുണ്ടാവല്ലോ അപ്പൊ ഒരു ചില്ലി ചിക്കൻ മേടിപ്പിച്ചു അപ്പൊ ചേച്ചി എക്സ്ട്രാ
ചിക്കൻ നല്ലതാണ് ആ പൊറോട്ടയും ചിക്കനൊക്കെ കഴു
അപ്പൊ പൊറോട്ടേ ആവശ്യല്ല പൊറോട്ട കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നേണെ ആണ്
നീ ലക്കിയാപ്പ
അലക്കിയാന
ഡ്രസ്സ്‌
മെഷീനില് അലക്ക പൊറത്തടനാ ഡ്രസ്സയാണിപ്പാ ആ ഒരു ഡ്രസ്സ് കഴിഞ്ഞാല് ച്ചെലപ്പോ അഞ്ചാറ് പ്രാവശ്യംക്കെ ഇട്ടിട്ടാണ് അലക്കാനായിട്ട് വെച്ചക്കന്
സമയം എവിടെ എത്രണി ആവും എത്രണി തൊട്ടേയിരിക്കും
എവിടാ
ആഹ്
ഉം ഉം
മറ്റേ മെഷീൻ ആകുമ്പോ പിന്നെ സമയം നോക്കണ്ട ഇട്ടാ മതി
അത് ആഹ് എത്രയാണ് ആ അയിനാത്ത് പല ബെഡ്ഷീറ്റ്ന് വേറെ ജീൻസ് വേറെ പിന്നെ സോക്കിങ് ആയിട്ട് ഇതാണ് എഴുവത്തെട്ട് എഴുവത്തെട്ട് പോം ഏതാ ഒരു മണിക്കൂറ് ആ അറുവാന്നറയുമ്പോ ഒരു മണിക്കൂറ്, അപ്പൊ എഴുവത്തെട്ട്.
ടൈമ് നമ്മക്ക് വേണെങ്കിൽ മാറ്റ ഒഴിവാക്ക ആ. കൊറച്ചടിമതിയെങ്കീ ഓരോ പ്രാവ്ശ്യം ഓരോ പ്രാവ്ശ്യം നമ്മക്ക് ഓട്ടോമാറ്റിക് മെഷീൻല്
ആ പിന്നെ ഏ കുറച്ചാണെങ്കീ മറ്റേ
ഡിലൈറ്റ് അങ്ങനെന്തോ ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ്.
അതിനാത്ത് ഏ നാപ്പത് ഇഞ്ച് അങ്ങനെന്താ
ഏ.
പിന്നെ ജീൻസിന് അമ്പത്തെട്ടാ നാപ്പത്തെട്ടാ അങ്ങനേക്കെ.